ആ കേ ക്ക്ന്ന്ണ്ട് എന്താ പരിപാടി
കഴിഞ്ഞീ ഇല്ല ഞാൻ മക്കളെ പറഞ്ഞ് മക്കളെ പറഞ്ഞയച്ചി മക്കള് പോയിട്ടാ ചായ കുടിക്കറേ ഓലെ പറഞ്ഞ അയ്ച്ചി നീ ചായ കുടിച്ച് ഇപ്പ നീ ഫ്രീ ആയി
ആ ആഹ് എന്താ സ്പെഷ്യൽ എന്താന്ന്
പുട്ടും ചെറുവയറ കറിയുണ്ട് അയിലക്കറിയുണ്ട്
പണിയൊക്കെ കഴിഞ്ഞോന്നിട്ട്
പണിയൊന്നും കഴിഞ്ഞില്ല പണിമക്കൊക്കെ നോക്കുന്നേ ഉള്ളു
ഇവര് പോണം മക്കള് പോണം എന്നൊക്കെ നടത്തില്ലേ
ചോറും കറിയായി
അയ്ശരി എനിക്ക് ചോറൊക്കെ വെക്കണം എല്ലാരും ഇപ്പം പറഞ്ഞയിച്ചിട്ടുള്ളൂ
ആ എന്റെ ചോറും കറി ഇനി അടിച്ചാരി തൊടക്കാന് തിരുമ്പാന് അങ്ങനത്തെ പണിയൊക്കെ ഇണ്ട് മഴ ഇന്ന് കൊന്ന് വല്യോരു മഴൊന്നുംല്ല
ആ ആ ചാറ്റലായിരിക്കുലെ
ആ വല്യോരു പക്ഷെ നല്ല ഒരു അന്തരീക്ഷം അല്ലാണ് വെയിലിന്റെ അന്തരീക്ഷവും ഇല്ല ഒരു മൂടി കിട്ടി ഇങ്ങനിക്ക
അത് ശെരി അവിടെ വെള്ളൊക്കെ ഒണ്ടോ എനിക്ക് മൂന്നാളാ ഉം ഒരാള് ആറാം ക്ലാസ്സ് പഠിക്ക്ന്ന് ഒരാള് രണ്ടാം ക്ലാസ്സ് പഠിക്ക്ന്ന് ഒരാക്ക് ഒന്നര വയസ്സ്
ആ
അവ്ടെയോ?
ഇൻക്ക് രണ്ടാള്
ആ
ഒരാൾ ആറിലും ഒര് അല്ല ഒരാൾ ഏഴിലും ഒരാൾ എട്ടിലും
ആ അയ്ശരി
ഉം
പിന്നെ വീട്ടില് ആരൊക്കെണ്ട്
ഞാനും ഹസ്ബന്റും കുട്ട്യാളും തന്നെ ഒള്ളു
ആ ഇമ്മിം വാപ്പൊക്കെ വേറാണോ
ഓരൊക്കെ വേറെ
ആ ആ പിന്നെ ചെടികള്ണ്ടോ കൃഷിണ്ടോ അങ്ങനെന്തെണ്ടോ
ആ ചെറിയ രീതിയിലൊക്കെണ്ട് ഇത് ഒക്കെ ഇണ്ടാക്ക്ണ ആണ് തോനെഒന്ന്ല്ലെങ്കിലും ഞമ്മളാവശ്യത്തിന് ഇള്ളെ ഒക്കെ ഇണ്ട്
അയ് ശരി പിന്നെ മ് വേറെന്താ വിശേഷം ഉച്ചക്ക് ഫുഡിനെന്താ സ്പെഷ്യല് മീൻകറി മീൻകറി ഒരിക്കലാവൂല
ച്ചെറ് ഇന്ന്പ്പെന്തായാലും ചെറുപയറ് കറി അതുംണ്ട് ഒക്കെ വെച്ചതന്നെണ്ട് രാവിലെ വെച്ചതാ അതൊന്നും മക്കളെ വഴിയെ പോവൂ ല ചെറുപയറൊന്നും
അത് ശരി
ആ
അ ആ പിന്നെ അച്ഛന്റെ വീടിന്റെ അട്ത്തന്നാണോ ഇങ്ങളെ വീട്
പറ്റേട്ത്തല്ലെങ്കിലും കൊർച്ച് ഒരു പത്തിൻറ്റ് നടക്കാണ്ട്
ആഹ് നടക്കാനൊള്ള ദൂര ഒള്ളൂല്ലെ
ആ
ആ ഇന്റെ രണ്ട് ജില്ലേലാ ആഹ്
ആ ഇന്റെ വീട് കൊർച്ച് ദൂരെ അതൊര് അരമണികൂർ ക്കൂറ് പോവാണ്ട് വണ്ടീല്
ആ ആ
ഞാൻ വിചാര്ച്ച് സ്വന്തം വീട് ഹസ്ബന്റിന്റെ വീട് അട്ത്താന്ന് ത്താണോന്ന ചോയ്ച്ചത് ന്ന് ഏ മറ്റേത് കൊർച്ച് പോവാണ്ട്
അ ആ
ഉം
പിന്നെ എന്താ വീട്ടിലെ ഇമ്മന്റിം ഇപ്പന്റിം ഒക്കെ വിശേഷം
ഒന്നും ഒക്കെ സുഖം ആർക്കും കൊഴപ്പൊന്നുല്ല
ഉം യാത്രൊക്കെ പോവാറുണ്ടോ
ഏ
ആ പോവൽണ്ട് എടക്ക് അതും വേണല്ലോ പറ്റെ വീട്ടിലിര്ന്നാലെയ് ഇൻക്ക് മൻസിലായില്ല
ട്ത്ത് ബീച്ച് എന്തെങ്കിലും ഉണ്ടോ പാർക്ക്
ഏ ഏ ഇവിടെ ഒരു പൊഴെന്നെ ആട്ണ്ട് പൊഴ
ആ ശരി
ഉം
ഞങ്ങളെ എവിടെ ഇണ്ട് പാടും, പോയൊക്കെ അടുത്തടുത്താ. വെള്ളം കേറോ ടെ, ഏ ഇല്ലില്ല വെള്ളൊന്നും കേർല്ല ഞങ്ങള് കൊറച്ച് ഉയർന്ന സ്ഥലത്താ
ആ, ഞങ്ങള് കൊറച്ച ഉയർന്ന സ്ഥലത്താ, ഉം
അവിടെ കേർല്ലല്ലോ.
ഏയ്, ഞങ്ങള് കൊറച്ച് അൽപ്പം ഉയർന്ന സ്ഥലത്ത വള്ളൊന്നും കയറൂല്ല അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേനലിന് വെള്ളം ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്.
അത്ണ്ടോ ന്നിട്ട് ജപ്പാൻ ഉണ്ടോ ഉം
ആ ജപ്പാൻ ഇങ്ങനെ വാട്ടർ അതോറിറ്റീന്റെറെ ഉണ്ട് പഞ്ചായത്തിന്റെ അതില്
ആ, ആ
മുന്നില് ഒരു കിണറുണ്ട്
ആ, ആ, വെള്ളം വറ്റോ
ആ കിണറില് വെള്ളം വറ്റലണ്ട്, പിന്നെ വേറൊരു പൈപ്പ് വെള്ളം വേറെയുണ്ട്.
അത് ശരി
രണ്ട് മൂന്ന് വെള്ളം ഉണ്ട്
ആ
ഉം
ഞങ്ങക്ക് കിണറുണ്ട് പക്ഷേ വെള്ള ഞൾക്ക് ആദ്യം ഇതുണ്ടായിരുന്നു ജപ്പാൻ ഉണ്ടായിരുന്നു പിന്നെ അത് പെർമനന്റായിട്ട് പ്പോ ഓയ് വാക്കി, കിണർ ഉണ്ടായപ്പോ അയ് പിന്നെ വെള്ളം വറ്റാറില്ല എല്ലാരും വെള്ളം കുടിക്കാനൊക്കെ വേനലിന് അവിടെന്ന് കൊണ്ട പോകല്
ഉ
ചെയ്യാനും പിന്നെ അത്‌ മാതിരി ഇക്കാക്ക ഞങ്ങൾ വീടിന്റെ മേലാണ് താമസിക്കുന്ന, അവര് ഞങ്ങൾക്ക് രണ്ടുകൂട്ടര് ക്കൊള്ള കിണറാ. രണ്ടുപേർക്കും യൂസ് ചെയ്യാനുള്ള വെള്ള അതിൽ ഉണ്ട്
ഉം
ഒരാട്ങേറൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പോയിം ന്ത പാടൊക്കെ അടുത്ത് ത്തായൊണ്ടേയ്
ഉം
പിന്നെ വേറെന്താ
പിന്നെ എന്താ വീട്ടില് അസുഖങ്ങൾ എന്തോ ഉണ്ടോ മാ മഴകാല രോഗങ്ങൾ എന്തോ ഉണ്ടോ, ആ ആ അതോ ഒരാക്കായ എല്ലാർക്കുണ്ട്
ആ, ഞാന് എന്റെ ഇപ്പമ്മ മരിച്ചിനോ അപ്പം അവിടെ അവിടുത്തെ ഇക്കാകന്റെ മോനക്ക് ഇണ്ടേനു ആടെ വന്ന എല്ലാർക്കും കപ്പനീട്ടി
ആഹ്
കടത്തില്ലേ, മൂന്ന് കഴിഞ്ഞ് പിന്നെ എല്ലാരും തല പൊന്തില്ല
ഉം
ഞാനിവിടെ വന്ന് കെടന്ന് എനിക്കാണെങ്കില് ഞാൻ പ്രഗ്നന്റ് ആാണ്
ആ
മൂന്നാല് മാസാവാ, ആ നാലു മാസാണെ ഞാൻ അറിയ അറിയട്ടില്ലേനു പ്രഗ്നന്റ് ആയത്, മൂന്നാ മൂന്നര മാസം കഴിഞ്ഞേന് ശേഷാണ് അറിഞ്ഞത്
ആ, അപ്പൊ ബ്ലീഡിങ് ഇണ്ട് അല്ല ഇതൊന്നും ഇല്ലെനോ മെൻസസ് ആവോ
പീരീഡ്സ് ഞാൻ പാല് കൊടുക്കുമ്പ എനിക്കങ്ങനെ പീരീഡ്സ് ആവാറില്ല. മോക്ക് ഫീഡ് ചെയ്യുന്നിണ്ട് അപ്പൊ അതാണെന്ന് വിചാരിച്ചു നിന്നു ഓക്ക് ഒരു വയസും എട്ടു മാസായി ആപ്പോ ഞാ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചു കൊറച്ച് രണ്ട് രണ്ടു മാസം നിന്ന് പിന്നെ മൂന്നാമത്തെ മാസം ആവുന്നില്ല. പ്പൊപിന്നെ, ഡോക്ടർണ്ടോയി, കാണിച്ച്, പിസിഒടി അല്ലെങ്കി, ഫീടെയുന്നുണ്ടായിരിക്കുംന്നറഞ്ഞു, നിക്കങ്ങനെ, ണ്ടാവ്ണതായൊണ്ടേയ്, അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാ മ്മക്ക് ഇപ്പ നോക്കുമ്പോ മൂന്നര മാസം ആയിക്കിണ്
ആ ഇൻക്ക് ഇൻക്കും അങ്ങനായ്ന്
ആ
ൻക്കോപ്രേശായിന് അപ്പൊ രണ്ടാളും അടുത്തടുത്ത, അറിഞ്ഞിലാ, അങ്ങനെ ആയി ല്ലെ, അപ്പം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ആവൂലാന്നിള്ള തില് നിന്ന് പക്ഷെ കൊറച്ച ആായാരാണ് പറഞ്ഞ് ഭയങ്കര ശർദിയും
ആ ആ പക്ഷെ എനിക്ക് എന്താച്ച്ണ്ടെങ്കില് ഒരിദും ലക്ഷണൊല്ലായിരുന്നു. ഇൻക്കിവരത് മൂന്നാളതും നല്ല നല്ല ഒമിറ്റിങ്ങാണ് ഫസ്റ്റ് തുടക്കത്തിലിണ്ട്ന്ന് തൊടങ്ങുമ്പോ, തന്നെ അതാണ്
ആ
അതുകൊണ്ട് ഒന്നാമത്, അറിയാഞ്ഞത് ശർദി തുടങ്ങുകയാണെങ്കി നമുക്കറിയാ ലാണരിക്ക പക്ഷെ അതൊന്നുംല്ലായിരുന്നു മൂന്നര മാസം, ഇപ്പോളാണ് അറിഞ്ഞെന്റെശേഷം പിന്നെ ഭയങ്കര ക്ഷീണം അത് വരെ ഒരു കൊഴപ്പില്ലേനു
ഇൻക്ക് ശർദ്ധിയോണ്ട് പോയി ഇതാക്കിയത അപ്പൊതക്കും ന്തായി ചെയ്ത് കൊറച്ചായി പക്ഷെ അന്ന് നല്ല കഷ കഷ്ടപ്പാട രണ്ടാളും ഒരേ പ്രായത്തില് പിന്നെ ങ്ങനെ ഓപ്പറേഷനും അല്ലേ. എല്ലാ ബുദ്ധിമുട്ടേയ്ഞ്ഞിട്ടൊ ഷെ ഇപ്പം കൊയപ്പൊന്നുല്ല.
ആ ഹ് ആ ആ.
എന്നാ അതുഅല്ല പ് പ്രസവം നമ്മുക്ക് എപ്പയും ഇല്ലെ വേയട്കയ്യനല്ലെ ന്നാ പിന്നെ മമ്മളെ ആദ്യത്തെ മക്കക്ക് ആ ഭാരം അറീല്ല. മറ്റേ പിന്നെ ഓലെ ഭാവിയൊക്കെ ബാധിക്കും ഓലെ പഠനത്തിനെയൊക്കെ
ആഹ ശരിയാ എനിക്ക് മറ്റേണ്ടാളും മൂന്നയസ് വ്യത്യാസുണ്ട്. ഇവളും അങ്ങനെ തന്നെ ഓറേറ്റ് ഏജ് ഡിഫറൻസ്ണ്ട് പക്ഷെപ്പ ഇതാണ് ഇങ്ങനായത് ഇപ്പ ന്തൊക്കെ അറിയില്ലന്ന് ഇതിനാണ് ഭയങ്കര വാശി ചെറുതിന്
അക്കെ, സെരിയയിക്കോളും, അങ്ങനെണ്ട പിന്നെന്താ പറയച്ചമ്മക്ക് പ്രസവിച്ച് കെടക്കണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് വരും.
അതെ, അതെ.
വീട്ടിലകുമ്പോ, നമ്മക്ക്, വെടെ ഇട്ട് പോകാനും കയൂല അവിടെമ് നിക്കാനും കയ്യൂല വീട്ടില് നമ്മള സ്വന്തം വീട്ടിലും നിക്കാൻ കയ്യൂല അവനാന്റെ വീട്ടിലും നിക്കാൻ കയത്തൊരുസ്ഥ
ആഹ്, എനിക്ക് വെൽതിന്റെ ഇവളതങ്ങനെ എനി പ്രസദിച്ചപ്പോ മക്കളെ, പഠിക്കണ സമയത്തായിരുന്നു, ക്ലാസ്സള്ള ടൈമില് എന്നിട്ട് ചെറുതിന്റെ ക്ലാസ് മോള ക്ലാസ് ലീവ് ആക്കിക്കാണ്ട് പിന്നെവീട്ടന്ന് ഓൺലൈൽ പഠിച്ചിക്കിരുന്നില്ലേ
ആ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നേരെ മറച്ച് വേൻ, കഴിഞ്ഞാ പിന്നെ മ്മക്ക് അത്ര ഇതില്ല. അപ്പ നല്ല കഷ്ടപ്പാടണ നോക്കാന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഒരു, പ്രായം കഴിയണം വരെ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മക്ക് പിന്നെ ഫ്രീയാവും ഒക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ, ഇന്നതേപോലെ പതിനെട്ട് വയസ്സാണ് എൻന്റെ മുന്നേ ന്റെ പ്രസവം കഴിഞ്ഞിണ്.
രണ്ട്, പ്രസവും
ഉം, അല്ല രണ്ടെണ്ണംല്ല ഫസ്റ്റത്തെ
ആ, ആഹ എന്റെ, പത്തൊമ്പതിലായിരുന്നു, ഫസ്റ്റ്, ഡെലിവറി.
അപ്പൊ, പിന്നെ, ൻ, കഴിഞ്ഞതിനോട്, ഇപ്പൊ, അതിനന്, ശേഷം, ഞാൻ, ഇതൊക്കെ, കഴിഞ്ഞേനെഷപ്പോ സ്റ്റിച്ചിങ്ങുംന്തൊക്കെ, പഠിച്ച്, ഇവിടെ പിന്നെ, ഫ്രീ ആയി, പിന്നെ വലിയ, ഇതൊന്നുല്ലല്ലോ
അയ്ശരി, അടിക്കുന്നുല്ലോ, ഡ്രസ്സൊക്കെ
ക്കും
ആ, ആഹ്.
അപ്പംല്ലാതെ അവനാൻ്റെ ഇതൊക്കെ ഞാൻ തന്നെ എടുക്കരുത് ഏയ് കടയിലൊന്നും ഞാൻ പോകും ഒന്നന്ന് ഞമ്മുക്ക് പെർമിഷൻല്ല
അത് ശരി ഇക്ക അവിടെ നാട്ടിൽ തന്നൊണോ
ആഹ അവിടെ നാട്ടില തന്നെ ഇപ്പമ്മ വീട്ടിൽ നിന്നൊക്കെ എന്നാലോ അവനാന്റെ കാര്യത്തിന് നമ്മള് അവനാന്റെ കഴിക്കാലോ
ആ അതെ അതെ അല്ല ചുരിദാർ അടിക്കണമെങ്കിൽ തന്നെ ഇപ്പൊ എണ്ണൂറ് തൊള്ളാർ കൊടുക്കണം
ഉം അപ്പം ഇപ്പം പഠിച്ചെടുത്ത എന്താ വച്ചാ ഫ്രീ ആയി വീട്ടിലിരിക്കും മറ്റേ ചെറിയ കുട്ടികളുടെപ്പോ നമുക്ക് കയ്യൂലല്ലോ അപ്പൊ ഞൻ നല്ല ബുദ്ധിമുട്ടായി ട്ടോ നല്ല കഷ്ടപ്പെട്ട റങ്ങാത്ത ദിവസങ്ങളുണ്ട്. ഇതിന്റെ ങ്ങക്ക് സുഖല്ലാതകുകയാണെങ്കിൽ ഒക്കെ രണ്ടാക്കും ഒപ്പരകവും പിന്നെ വല് തല്ല് കൂടിയളു പി മൂത്ത ആൺകുട്ടിയാ രണ്ടാമത്തത് പെൺകുട്ടിയ അപ്പ പിന്നെ ഓന് നല്ലോണംഇവളെ കാട്ടു അപ്പ അത് നോക്കി ന നല്ല റിസ്ക് എടുത്തിട്ട് തന്നെ വലുത
കൊറച്ച് വലുപ്പമായി വര്ണ അത അങ്ങനെ തന്നെ നോക്കിട്ട് കാര്യമില്ല
ഇപ്പളും ഇങ്ങനെ ഇതാക്കിയോണ്ട് നിക്കൂ എന്നാലും പിന്നെ
മോനാണ്
ആഹ അങ്ങനെ തന്നെ ആണ്കുട്ടികൾ തന്നെ അങ്ങനെന്നെ ആണ് കുട്ടികള അങ്ങനന്ന ഇണ്ടാവുക പെങ്കുട്ടികൾ ഇങ്ങെ പാടാനിക്കും
പക്ഷെ ഇവരെ ഇടക്കൂടെ കാട്ടണ നമ്മള് കാണൂല എന്നിട്ട് മറ്റവർക്കടിട്ടയാ
കൂട നിൽക്കേണ്ടേന്നുള്ളരു ടെൻഷന നമുക്ക്
അതെ എന്നിട്ട് ഇവിടെ പരാതിയണേ ഇങ്ങക്ക് ഓളെ പറ്റുള്ളു ഇന്നെ പറ്റ ന്നെ മാത്രം അടിക്കുള്ളൂ പറി. പക്ഷെ ഓൻ കൊടുക്കുന്ന നമ്മള് കാണ
അ ബാട്യ അങ്ങനെന്നെ ഇപ്പച്ചിക്കും ഇമ്മച്ചിക്കും ഓള വേറെ കണ്ണോണ്ടാണ് കാണുകന്നറി
അതെ മക്കള് പറഞ്ഞണ്ട കാര്ല്ല നമ്മള ചെറുപ്പത്തിലങ്ങ എന്നാ വിളിക്കട്ടോ
ആഹ ആഹ എന്നാ ഓക്കെ.